ഓ
ആ പറയൂ എ.
ആടാ സുഖെല്ലേ.
അസുഖം എന്തൊക്കെ പിന്നെ വിശേഷം നല്ല വിശേഷം.
സുഖം ഭക്ഷണം കഴിക്ക്ണ എപ്പളാ. ഭക്ഷണം കഴിക്കണ എത്ര ഇയാള് കഴിച്ചോ.
ഇല്ല കഴിച്ചിട്ടില്ല കഴിക്കണം ഉം നേരം വൈകൊ കഴിക്കാന്. ഇന്ന് ഇണ്ടാക്കിയത് ഇന്നൊരു തട്ടിക്കൂട്ട് കറി ആണേ. ഉള്ളി വാട്ടിയതും കോഴിമുട്ട പൊരിച്ചതും കൂടിയെ. അവർ നെയിം.
ആ മറ്റെ നമ്മൾ മുമ്പൊക്കെ ആ എയ്ലൊക്കെ എയ്ലോ ക. ഞാൻ ഒരു റീൽസ് വെച്ച് ഒരു മുട്ട ചുരുട്ടേറി.
ആ അങ്ങനേണ്.
അതെ അതായത് മുട്ട മുട്ട പൊരിച്ചിട്ട് ഇങ്ങനെ ക.
അഹ് അങ്ങനെയല്ല അത് മുട്ടക്കറി. അത് നമ്മള് മുട്ട കറിയണ് വെക്കല് അത് പത്തിരീക്കൊക്കെ ഇണ്ടാക്ക്ണെ ല്ലേ.
അത് ഇങ്ങനാ മു ഞമ്മള് ഇവിടുന്ന് വെക്കല് എങ്ങനേന്ന് അറ്യാെ. ഉള്ളിം തക്കാളി ഒക്കെ ഇ. ഇട്ട് അതൊക്കെ എണ്ണയിലിങ്ങനെ വഴറ്റീട്ട് അതില് തേങ്ങ കൂട്ടും. തേങ്ങ അരച്ചിട്ട് കൂട്ടും. ഒരുപാട് ഒന്നും ഇല്ല കൊറ്ച്ച് തേങ്ങയില് മൊളകൊക്കെ ഇട്ട് അരച്ചിട്ട് അങ്ങനെ കൂട്ടും. എന്നിട്ട് അത് ഇങ്ങനെ തെളക്കുമ്പം മുട്ട എന്താക്കും എന്ന് അറിയോ പൊട്ടിച്ചിട്ട് അങ്ങട്ട് ഒഴിക്കും.
ഞങ്ങള് പൊട്ടിച്ചിട്ട് അല്ലാട്ടോ ഒഴിക്കല് ഞങ്ങള് മു. മുട്ട വേറെ എന്തേ പൊരിച്ച് എടുക്കും എന്നിട്ട് അത് കുഞ്ഞി കുഞ്ഞി കഷ്ണങ്ങൾ ആക്കിട്ട് അതിലേക്ക് ഇടും.
അതായത് എങ്ങനെ പൊരിച്ച് എടുക്കാം മൊനെ പുഴുങ്ങിട്ടാ.
അല്ല പുഴുങ്ങീട്ടല്ല. സാധാ നമ്മള് കൊയിമുട്ട പൊരിക്കൂല്ലേ ചോറ്റുകൊക്കെ ചോറിലോട്ട് ഒക്കെ. കോയിമുട്ട ഒടച്ചാണ്ട് ഉപ്പൊക്കെ ഇട്ടാണ്ട് അഹ് ആഹ്.
സിലായി. ആഹ് അല്ല അതിനേക്കാട്ടി ടേസ്റ്റ്. അല്ലെങ്കിലും മുട്ട പുഴുങ്ങിട്ട് ഇട്ടാലും മുട്ട പൊട്ടിച്ചി ചി നല്ല ടേസ്റ്റാ അഹ് ഇണ്ടാക്കി നോക്കീ ണോ.
ഇല്ല അത് ഇണ്ടാക്കി നോക്കിയിട്ടില്ല. പക്ഷെ ഞാൻ ഞങ്ങള് ഇതാണ് കൂടുതലും ഇണ്ടാക്കി നോക്കിയത്. പിന്നെ മുട്ട പുഴുങ്ങിട്ട് ഒന്നാകെ ഇടലും ഉണ്ട് അങ്ങന്യൂ ഉണ്ട്.
ആഹ് ഇത് ഇത് പൊട്ടിച്ചൊഴിച്ചതെല്ലെ പൊട്ടിച്ചൊഴച്ചത് നല്ല ടേസ്റ്റാ എങ്ങനെയെന്ന് അറിയാവോ ഒന്നാമത് ഈ മു. പൊട്ടിച്ച് ഒഴിക്കുമ്പം ഈ ചാറില് ഇത് മിക്സ് ആയില്ലേ.
ആഹ് ആഹ്.
അപ്പം അങ്ങട്ടിട്ടെ അയിന്റെ അയിന്റെ ഫ്ലേവർ അങ്ങട്ട് അങ്ങട്ട് മൊ. മൊത്തത്തിലങ്ങട്ട് വെരും ഇതാവുമ്പം. ഇത് പൊരിച്ചെടുക്കുമ്പോ ഇത് കറി ചാറ് വേറെ കറി വേറായി.
കറ് വേ അല്ല ഇത് ഇന്നട്ട് ഇങ്ങള് ചോറ്റിക്കൂട്ടോ.
ചോറിന് നടക്കൂലടാ ഇത് ഇങ്ങനെ നമ്മള് അപ്പുവില്ലേ അപ്പത്തിന്. ചപ്പാത്തിക്കും കൊഴപ്പൂല്ല പത്തിരിക്കും കൊഴപ്പൂല്ല ദോശക്കും കൊഴപ്പൂല്ല. ആ ഇതൊക്കെ ഈന്റെ കൂടെ കഴിക്കാ പക്ഷേ. റ്റു നല്ല ടേസ്റ്റ് ഇല്ലെ നമ്മള് ഇങ്ങനെ ദോശക്കാ.
ദോശക്കോ ഇൻക്ക് ദോശക്ക് ആ ദോശക്ക് ഇഷ്. ആ ദോശക്ക് പറ്റും പക്ഷെ ഇൻക്ക്. ഇൻക്കില്ലേ ഏറ്റവും വെല്യ ടേസ്റ്റ് തോന്നിയത് ഇല്ലേ നൈസ് പത്തിരി ഇല്ലേ.
അഹ് ആഹ് പത്തിരിക്കും ടെസ്റ്റന്നെ കൊഴപ്പൊന്നുല്ല അനക്ക് പൊതുവേ പത്തിരി. നല്ല ബീഫ് ചിക്കന് അങ്ങനെയൊക്കെ താൽപര്യം ഇള്ള ആളാ.
അ ആ അങ്ങനൊക്കെ താല്പര്യം ഉള്ള ആളാ
ആഹ് അ കൊറച്ചും കൂടെ ടേസ്റ്റ് പത്തിരിക്ക് ഒപ്പം അങ്ങനത്തെ അല്ലേ നല്ല കൊറച്ച് നല്ല എരിവ്ള്ളേ എപ്പഴും കിട്ടൂല അത് ശെര്യാണ് പിന്നെ ഞമ്മള് ഓരോര് കിട്ട്ന്നേനന്സരിച്ച് ഞമ്മള്
കിട്ട്മ്പോ എന്നും കൂട്ടുമ്പോ ഇതേപോല്ത്തന്നെ ഇപ്പം പെര്ന്നാളൊക്കെ ആയപ്പ ആയ സമയത്ത് ബീ എന്താണ് എറ എറച്ചിയോടെറച്ച്യല്ലേനോ ഫ്രിഡ്ജ് നെറച്ച് എറച്ച്യേനി ഇന്നട് മട്ത്തിന് എറച്ച്യൊക്കെ
പക്ഷെങ്ങട്ട് കിട്ടിക്കോണ്ടിക്കുമ്പല്ലേ എന്ത് കാര്യായാലും അമ്മക്ക് കിട്ടിക്കോണ്ട്
കിട്ടും അതിന് മടക്കും ഇപ്പ ഞമ്മളെ മുറ്റത്തെന്തേങ്കിലുംണ്ടാവാണെങ്കീ
ഇപ്പൊ ഞമ്മളിപ്പോലേ ഒര് കിലോ ഇതിന് നല്ല പൈസ കൊട്ത്തിട്ട് ഞമ്മള് വാങ്ങണ്ടേ
ആഹ് ആഹ് ഇപ്പത്പ്പോ ഞമ്മള മുറ്റത്ത് ഞങ്ങളെ മുറ്റത്ത്താക്ക്ണ് ഇത്ണ്ട് എന്താണ് പറയാ അമ്പയങ്ങ അമ്പയങ്ങക്ക് ഞങ്ങക്ക് ആദ്യൊക്കെ ഭയങ്കര ഇഷ്ടേയ്ന് അച്ചാറിട്ടിട്ടായാലും ന്തക്കായാലും തേപോല്ത്തെന്നെ നല്ല ഇഷ് ഇഷ്ടായിരുന്നു. അതേ അച്ചാറിട്ടാലും ആദ്യൊക്കെ ഭയങ്കര ടേസ്റ്റേയ്രുന്നു ഇപ്പ അയിന്റൊര് ടേസ്റ്റുംല്ല. കാരണം ഇതെന്ത്ല്ല്യ ഇന്നച്ചാറ് കൂട്ട്ണ് അച്ചാറ്ട്ട് വെച്ച ആഹ്
പൊറത്തില്ല ഒരാക്ക് കൊട്ത്തിട്ട് അവര്ക്ക്ണ്ടാക്കി അവര്ക്ക് ഭയങ്കര സംഭവായ്ക്കും
ഭയങ്കരഷ്ടെ അതേപോല് തന്ന പ്രേഷംപൂട്ട് അള്ളോ അടിയേനി പ്രേഷംപൂട്ടിനൊക്കെ മര പിന്നെ ചോട്ടില് പോയിട്ട് നിക്കലേനി ഫസ്റ്റ്ക്കൊക്കെ ആണോ ആണോ ഫസ്റ്റ് ആഹ്
വെറും വയറ്റ്ലൊക്കെ കയിച്ചാല് അമ്മള ബ്ലഡിന്റെ കൗണ്ട് ഒക്കെ കൂടും. ഇപ്പ ഫാഷൻ ഫ്രൂട്ട്ന്റെ സീസനാണ്ലേ
ആഹ് ആഹ് ന്നിട്ട് ഞങ്ങളെന്തെയ്യു അറിയൊ രാവിലെത്തന്നെ ഭയങ്കര അട്യേനീ ഇതിന് പ്രാശം ഫ്രൂട്ടിന് എന്താ കാരണം മരത്ത് വികുമ്പോത്തിനെ തോട്ട്യൊക്കെ എടുത്താണ്ട് പറ്ക്കലേനി ഇപ്പൊ ഏഹ് പ്രേഷംപൂട്ട് കൊറേണ്ടായ സമയത്ത് ഒരു കുട്ടിക്കും പ്രേഷംപൂട്ട് വേണ്ട ആർ ക്കും വാണ്ട തിരിഞ്ഞ് നോക്കൂല ങ്ങേ
ഞാങ്ങനെ വീട്ട്ല് ഒര് മരം വെയ്ച്ചിടാ ന്നട്ട് പക്ഷെ ആ മരങ്ങട്ട് നന്നായ്ട്ട്ല്ല ഇനിപ്പ ഇവട്ന്ന് ഒന്നൂടി വക്കണം ഒന്നും കൂടി
ആച്ചാല് അതേപോല്ത്തന്നെ ന്റെ അവെടെ വീട്ട്ലും അതേപോല്ത്തന്നെ മരം വെച്ചീനി പക്ഷെ അവ്ട്ത്തും അങ്ങനെണ്ടായിട്ടില്ല ഒന്നോ രണ്ടെണ്ണോണ്ടായി തോന്ന്ണ്ട്.
ചെലേ ആൾക്കാരൊക്കെ പറയ്ലേ വെച്ചിട്ട് ഒര് വർഷം കഴിയുമ്പക്കേക്ക് അങ്ങട്ട് തെഴ്ത്ത് പൂത്തങ്ങട്ട് കായ്ക്കൂന്ന്.
പെട്ടെന്ന് വേം കയ്ക്ക്ണ്ടല്ലോ ഞങ്ങൾതൊക്കെ വേം കയിച്ചിട്ട്ണ്ട്ട്ടോ ഇപ്രാശം പൂട്ട് ട്ടിന്റൊക്കെ ഭയങ്കരെസാണ്. ഓ ഞങ്ങ മണ്ണിനെ കുറിച്ചൊന്നും പറയൊന്നും വാണ്ട ഇള്ളം ഇത്പോലും ചെടി പോലുണ്ടാവാത്തൊരു മണ്ണാണ്. പാറേണ് പ പാ പറയാണ്ടോ മോശം മണ്ണാണോന്നോ എന്ക്ക് ഇഷ്ടല്ലങ്ങട്ടി ഇൻക്കാണെങ്കിലോ ഭയങ്കര ഞാൻ ചെടിനോടും അതേപോല്ത്തെ ഇതിനോടൊക്കെ ഭയങ്കരെഷ്ടള്ള ആളാണ്. ക്ഷെപ്പം അതൊക്കെ ഇതാക്കണെങ്കില് അമ്മക്ക് മണ്ണ് വാണല്ലോ അയിന് ശരിക്ക്ള്ളൊരു മണ്ണ്ല്ല മണ്ണൊക്കെ അമ്മക്ക് പൈസൊടു ത്ത് വാങ്ങണ്ടേരും അല്ലെങ്കി പിന്നെ വേറെവ്ട്ന്നെങ്കിലൊക്കൊ കൊണ്ട് വരണ്ട്യേരും അല്ലാതെ തൊടി ആഹ് ആഹ് മണ്ണ്ള്ളോല്ക്ക് അയിനോടൊര്ത്ണ്ടാവൂല്ല ഞാനൊക്കെ മണ്ണൊക്കെ ചാ ക്കിലാക്കിട്ടും കൊണ്ടരല് കൊണ്ടന്നീനു ഓട്ടോറിഷേല്
അതെന്നെ അമ്മക്ക് അത്രയും ഇതായിരിക്കല്ലോ ഞമ്മക്ക് ഞമ്മളെ മുറ്റത്ത് രണ്ട് ചെടി അത്ങ്ങനെ പൂത്ത്ട്ട് കാണുമ്പോ പൂവൊക്കെ പിട്ച്ച്ട്ട് കാണുമ്പോ അതവ്ടെ മൈന്ഡില് ഭയ ങ്കരം പോസിറ്റീവ് എനർജ്യാണ്
ആഹ് നല്ല ആഹ് ഭംഗ്യാണല്ലോ കാണാൻ തന്നെ
വീട്ടില് അത്യാവശ്യം എന്റെ വീട്ടില് ചെടീണ്ട് അത്ങ്ങനെ വാങ്ങീട്ടങ്ങനെ വെക്കൊന്നില്ല എന്നാലും നമ്മുക്ക് അപ്പറത്ത് ഇപ്പറ്ത്ത്ന്ന് ന്നൊക്ക കിട്ട്ന്ന അത് വിത്ത് ഇങ്ങനെ പാകീട്ടൊക്കെ
ആഹ് എന്ക്കും ഇഷ്ടാണ് അങ്ങന് തന്നേണ് ചെടി വാങ്ങീട്ടൊന്നും വല്ലല്ല്യാ
ചെണ്ടുമല്ലി മറ്റേ എന്താ പറയാ പത്തുമണി പൂവോക്കില്ലേ
ഞങ്ങള് ആഹ് ഞങ്ങള് മല്ലികപ്പൂവെന്ന് ച്ചെണ്ടുമലി പറില് പത്തുമണി പൂ പലേ കളർ ഇഷ്ട കണക്കിൽ ഉണ്ടായിരുന്നു എന്താ ചെയ്യാനാ അത് ഒരു സമയത്ത് ഭയങ്കര
മുമ്പൊക്കെ ഇവിടെ കൊറെ ഇപ്പ അങ്ങോട്ട് കൊറേ പോയട്ടോ മുമ്പൊക്കെ അത് കൊറെ
ആ കൊറോണ ടൈമില് കൊറോണ ടൈമില് ഇതിന്റെ ഒരു സീ
അത് സത്യം അതതെല്ലാച്ചല്ല ആരിക്കും എല്ലാർക്കും എവിടെ പോണ്ട വീട്ടിൽ തന്നെയാന്ന് അന്നേരം എന്താ ചെയ്യാ നമുക്ക് കൊറെ അങ്ങോട്ട് ഫോൺ നോക്കിട്ട് നമുക്ക് സ്ക്രീനിൽ നമുക്ക് ഇരിക്കാനും പറ്റില്ലല്ലോ അപ്പൊന്തൊക്കെ എല്ലാരും അങ്ങോട്ട് ചെടിയിലൊക്കെ ഇറങ്ങിയ വെച്ചാല് മൈൻഡ് അങ്ങോട്ട് ഒന്ന് ഫ്രീ ആവ നമുക്ക് എല്ലാർക്കും ഒന്നാമത് അസുഖം കാരണം പിന്നെ ഫിനാൻഷ്യലി ഇല്ലാണ്ട് എല്ലാം ബുദ്ധിമുട്ടിക്കുന്ന ടൈം അല്ലേ
ആഹ് ആഹ് പിന്നെ അതേപോലെ തന്നെ പുറത്തോട്ടൊക്കെ പോകുമ്പോഴൊക്കെ പിന്നെ ഈ ചട്ടിയാണ് ചെിടിച്ച ട്ടി ചെടി ഇങ്ങനെ തന്നെയാണ് ആ സമയത്ത് വേറെ പണിയൊന്നും ഇല്ലല്ലോ
അത് അത്ര നല്ല നല്ല റേറ്റ് പോരട്ടാ ആ സമയത്ത് ചട്ടി ചക്കിയൊക്കെ ചട്ടിയൊക്കെ വിക്കുന്നുണ്ടായിരുന്നു
ഹാങ്ങിങ് ഒക്കെ ചെയ്യുന്ന ചട്ടിയൊക്കെ അങ്ങനെ തന്നെയാണ്
അതെ
ഹാങ്ങിങ് ഒക്കെ ചെയ്യുമ്പോ അങ്ങനെ ഞങ്ങളെ വീട്ടിൽ ഇതേപോല് തെന്നെ അങ്ങന കൊണ്ട് നീ
അത് ഞാനും കുറ ചെയ്തിട്ടുണ്ട് ഞാൻ അന്നേരം ഹാങ്ങിങ്ങ് ചെയും എന്ന് ട്ടില്ലേ ആഹ് ചെടിയിലേക്ക് വെള്ളം ഒഴിക്കണമെങ്കിൽ അത് കസേരമേൽ
ആഹ് അങ്ങനത്തെ തന്നെയണേ ഭയങ്കരം ബുദ്ധിമുട്ടാണെ ഔ ഞങ്ങളൊക്കെ ഓസൊക്കെ എന്തൊക്കെ കഷ്ടപ്പെട്ടിട്ടാണ് അറിയു നനഞ്
അന്നേരം ഞമുക്ക് ഒന്നും ചെയ്യാനില്ല അന്നേരം നമുക്ക് ഇത് ചെയ്യുമ്പോ മൈൻഡില് നല്ല ഭയങ്കരം സുഖാണ് ആഹ്
പക്ഷെ ഇപ്പം അങ്ങനെ ഹാങ്ങിങ് ഒന്നും ചെയ്യുന്ന ചെടി ഇല്ല
ഇല്ല ഇല്ല ആഹ്
ഇല്ല ഇപ്പൊ ഒരുവിധം അതൊക്കെ ഇപ്പൊ ഒരുവിധൊക്കെ പോയി അതാ ടൈമില് ഭയങ്കര എയ്ന് ആ ഒരു ചെടിയു ഇതെ തന്നെ ഇതേ കൂടുതലും വെല്ല പോ പീസ ഒക്കെ എൻ്റെ വീട്ടിൽ എത്ര എണ്ണം ഉണ്ടായിരുന്നുന്ന് പറയൊ ഒന്നും പോറ്റൊന്നും ഇില്ല ഒരു പോ പീസ എവിടെന്നേലും കിട്ടണെങ്കി തയ്യൊക്കെ കുഴിച്ചിടാന്ന് അങ്ങനെ വിചാരിച്ച് നിക്കണ് ആ പലയ കളറില്ലേ ഒരു വെള്ളത്തണ്ട് പോലത്തെ ഇത് ഇള്ള തണ്ട്
മനസ് അത് മനസ്സില എലക്ക് ഇങ്ങനെ പല കളറിൽ വരുന്നാ
ആഹ് ഇലക്ക് പലേ കളറിലൊന്നും വരില്ലല്ലോ
പച്ചക്ക് വെള്ളക്കളറില്ല
ഇല്ല ഇല്ല പൂവൊക്കെ രണ്ട് കളറിലൊക്കെ ആയിട്ട് വരും ഒരു പൂവിന്നെ രണ്ട് കളറ് ഒരു ഭാഗത്ത് ഒരു ബാത്ത് വെള്ള ആണെങ്കിൽ ഒരു ബാത്ത് ചോപ്പുള്ളൊക്കാ ആയിട്ട് വരും അങ്ങനെ പലേ കളറിലുണ്ട് പോപ്പ പീസ് അത് നിങ്ങൾ കൺണ്ടിണ്ടാവും
വിടാ പറ്റില്ല അതായത് എലച്ചെടിയിലെ പെടാ
ഇത് ആഹ് ഇലച്ചെടി ഇൻക്ക് മനസ്സിലായി നിങ്ങള് പറഞ്ഞത് ഇങ്ങനത്തെ ഇലച്ചെടിയാണോ ഒരു എ
ഒരു പച്ചക്കില്ലേ ഒരു വെള്ളക്കളറ് ആഹ് ആഹ് ഒരു വെള്ള പൂവല്ല ഒരു വലിയൊരു കായ പോലെ ആഹ്
അത് ഇൻക്ക് അറിയില്ല ആഹ് അത് ഇൻന്റെ വീട്ടിലുണ്ട്
അത്യാവശ്യ കായാന്ന് വെച്ചാല് ഒര് അതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു വിരിഞ് നിൽക്കുന്ന പോലെ ഉണ്ടാവും
ആഹ് പച്ചക്ക് വെള്ളയിട്ടുള്ളത് ഇന്റെ വീട്ടിലുണ്ട് അങ്ങനത്തത് അതല്ല ഇത് ഇത് വേറെണ്. അത് പിന്നെ അതേപോലെ തന്നെ വേറെ ഒന്നും ഉണ്ടല്ലോ പൂ കണ്ടാ പൂവാണെന്ന് തോന്നൂ പക്ഷെ ചെടിയാണ് എലച്ചെടിയാണ് വല്യതായിട്ടുള്ള അതായത് എന്താണ് പച്ച എലകള് മോളില് ചോപ്പ്ത് അത്ഞമ്മളെ വല്യ വല്യ ഹോട്ടലുകളിലും അങ്ങനത്തെ ഇതിലൊക്കെ ഉണ്ടാവലുണ്ട്
അതെ അതെ ആഹ് ആഹ് പക്ഷെ ഞമ്മക്ക് ഇപ്പത് പൂവായാലും ഞമ്മക്ക് നമുക്ക് എന്താന്ന്ത് നമ്മുക്ക് ആൾക്കാര് കാണുമ്പോ നമ്മൾ കാണുമ്പോ അത് നല്ല ഭംഗി ആരിക്കണം അയ്മേല് കാണുമ്പോ നോക്കുമ്പോ ഒരു സന്തോഷം കിട്ടണം അല്ലെ
ആഹ് അതാണ്. കടലാസ് പൂവ്, എനിക്ക് എന്തോരിഷ്ടാ അറിയോ കടലാസ് പൂ
പിന്നെ അനക് അനക്ക് ഭയങ്കര ഇഷ്ടം എന്താന്നറ്യോ ഞമ്മളെ ഒപ്പം ഞമ്മളെ ഫ്രണ്ട്ന്റെ വീട്ടുമുറ്റൊക്കെ നന്നാ വൃത്തിയാക്കിയിട്ട് അതില്ങ്ങനെ ചെടിയൊക്കെ ഇങ്ങെനെ വിരിഞ്ഞിക്ക്ന്ന കാണാൻ ഭയങ്കര സുഖാ
ചെല വീഡിയോലൊക്കെ കാണോല്ലോ നല്ല ഭംഗിണ്ടാവോല്ലോ ഒരര്തലൊക്കെ കുയ്ച്ച്ടുമ്പോ അതെപോലെതന്നെ ഏഹ് ഒരുവീഡിയോണ്ടാ പെണ്ണ് ഭയങ്കര അതേപോലെ തന്നെ ചെടി വെക്കും ചെയ്യും ഞാൻ പറഞ്ഞില്ലേ പോപ്പീസ് അതേ പോലെ തന്നെ പലേ തരം ചെടികളും ഞാൻ പറയാം ആ പെണ്ണ് അത്രേ കുട്യ്ളെ നോക്ണ പോലെണ് ആഹ് കു ആ പെണ്ണ് ചെടീനെ നോക്കണേ
ആഹ് അത് അവർക്ക് അവർക്ക് അവരെ പാഷനായിരിക്കും. അവർക്ക്ത് അവരെ ബ്ലഡിൽ ഇങ്ങനെ അലിഞ്ഞ് ട്ടുണ്ടാവും അവർക്ക് അയ്നേം കൊണ്ട് എത്ര കഷ്ടപ്പെടാനും അവർക്കത് കൊഴപ്പ് ബുദ്ധിമുട്ടല്ല ആഹ് അങ്ങനത്താക്ക് അതങ്ങനെ നോക്കാനും പറ്റും ഒരി ഞമ്മക്കിപ്പോ വേറൊരാക്ക് വേണ്ടി ഞമക്ക് ഒരിക്കലും അത്രയ്ക്കും നമുക്ക് കഷ്ടപ്പെട്ട് നോക്കാൻ പറ്റൂല
ഇല്യ നോക്കാൻ പറ്റുല ഞങ്ങ ന്ന്ട്ട് അവരിങ്ങനെ വീഡിയോങ്ങനെ ചെയ്യും ഇങ്ങനെ ഇത്ര ഇത്ങ്ങനെ കുഴിച്ചിടലാണ് ചകിരിച്ചോറ് ഇങ്ങനെ മണ്ണില്ലാ
അതാ മണ്ണില്ലാത്തവർക്ക് കൂടുതൽ ചകിരിച്ചോറിട്ട് കുറച്ചല്ലേ മണ്ണ് വേണ്ടൂ
ആഹ് മണ്ണ് വേണ്ട, അതേപോലെ തന്നെ ചവലല്ലേ നമ്മളെ വീട്ടിലൊക്കെണ്ടാവ്ണെ എലകളൊക്കെ അടിച്ചു വാരി എലകളൊക്കെ ക്കെ ചട്ടിയിലാക്കിയിട്ട് വെച്ചിട്ട് അയില് കൊറച്ച് മണ്ണ് ഇട്ടിട്ടൊക്കെ താക്കിയാണ്ട് ലാസ്റ്റ് അത് ഒന്നാകെതാക്കിയാ കൊറേ കാലം കഴി കഴിഞ്ഞാല് അത് ഇങ്ങനെ മണ്ണ് അതിതായിട്ട് വരും, ഒരു വളായിട്ട് വരും അങ്ങനെയുള്ള മണ്ണില്ലാതോലൊക്കെ ഇതൊക്കെ അവരിങ്ങനെ ഓരോന്ന് പറയ്ണ്ട് മണ്ണ് ആഹ് മണ്ണില്ലാത്തോൽക്ക് വേണ്ടിയിട്ട് ഇങ്ങനിംങ്ങനെയൊക്കെ ചെയ്യാം അങ്ങനൊക്കെ പറഞ്ഞ്കാണ്ട് കൊറെ പറയ്ണൊക്കെണ്ട് ആഹ് ഓക്കെ